ഹലോ
ഹലോ
ആ ആ ഹലോ ഞാന് ഫോൺ ഫ്രണ്ടിന്റെ എന്റെ ഭാഗമായിട്ട് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ്. ഞാൻ കൊറച്ച് ആ കൊറച്ച് കാര്യങ്ങൾ ചോദിച്ച അതിനുള്ളത് പറയണേ
ആഹ്
ഹലോ ആഹ് ഇപ്പൊ ഈ കാര്യയില് എത്ര വർഷമായിട്ട് ആ കാര്യ എത്ര വ വർഷായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹലോ
ഹലോ
ആ
എറൗണ്ട് ഒരു വൺ ഇയർ വൺ ഇയർ
ഹലോ
ഹലോ
ആ ആഹ് കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട്.
ആഹ പറഞ്ഞുരാം.
ആ എറൗണ്ട് ഒരു വൺ ഇയർ ആയിട്ട് ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്.
ആ ആ എങ്ങനെണ്ട് ഇതിനകത്ത് വർക്ക് യ്തിട്ട്.
ബാക്കി ടാസ്ക് ഒക്കെ ബെറ്റർ ആാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നെ തയാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകുന്നുണ്ട്.
ഉം ഉം വീട്ടുകാര്യം ഇതും എല്ലാം കൂടെനല്ല രീതിയിൽ പോകുന്നുണ്ടോ വർക്ക യ്യാൻ പറ്റുന്നുണ്ടോ? പല ബുദ്ധിമുട്ടും നേരിട്ടിട്ടുണ്ടോ ഇതിൽ നിന്ന്?
ഇല്ല ഇതുവരെയില്ല വർക്കും കാര്യങ്ങളുംല്ലാം നമുക്ക് ബെറ്ററായിട്ട് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്.
ഉം ഉം ഏകദേശം എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും.
ഞാൻ ഇതുവരെ രണ്ട് പ്രൊജക്ടിലെ വർ പങ്കെടുത്തിട്ടുള്ളൂ.
ഉം ഏതൊക്കെയാന്ന് പറയാവോ.
സമിക്ഷയും സമ്മതിന്ന് പറയതും.
ഏ ഏ ഈ ടാസ്കിന്റെ ഏതെ എങ്ങനാണെന്നുള്ള ഒന്ന് ഡീറ്റെൽ ഒന്ന് പറയാവോ. ഏതെങ്കിലും ഒരെണ്ണം ആ ചെയ്തതിന്റെ.
ആ നമുക്ക് ഒരു ടാസ്ക് എന്ന് വെച്ചാ ഉത്തരങ്ങ അതായത് നമുക്ക്ഒരു.. ആഹ് ചോദ്യത്തിന്റെ കൊറച്ച് ഉത്തരങ്ങൾ തരും അതിനെ.. പറ്റി നമക്ക് റെക്കോഡ് ചെയുന്നതരുന്നു ഒരു ടസ്ക് അതായത് അതിനകത്തു തെ.. തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിച്ച് നമ്മള് ചെയ്യുക പിന്നെ നമ്മുടെ ഒപ്പീനിയനും പറയാൻ പറ്റുമായിരുന്നു അതില്.
ഹേ ഹെ
അതിനകത്ത് എജ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ഫിനാൻസ് ഉണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സെക്റായിട്ട് നമുക്ക് കുറെ കൊക്സ്റ്റ്യൻസ് ഓൾറെഡി അതിനകത്ത് പ്രിപ്പയർഡായിട്ട് ആ കൊസ്റ്റനും ആൻസറും കാണുവായിരുന്നു. അതിനകത്ത് തെറ്റുകളും മറ്റ.. റ്റും നമുക്ക് പറയാൻ പറ്റുമായിരുന്നു അതായത് അത് അവര് ഓൾറെഡി ചാറ്റ് ജി പി റൊ.. തന്നെ കൊടുത്തിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ഒപ്പീനിയന് അതിനകത്ത് തുറന്ന് പറയാൻ പറ്റുയായിരുന്നു.
സൂ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടൊക്കെങ്കില് അത് ക്ലിയർയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ.
ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ് നമുക്ക് പറ്റുമായിരുന്നു നമുക്ക് ഒന്ന് അല്ലെങ്കിൽ.. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാറുമാരെ നമ്മള് കോൺടാക്ട് ചെയ്തിട്ടായിരുന്നു ചെയതുകൊണ്ടിരുന്നത്. ആ നല്ല നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു നമുക്ക്.. പെഴും..
നല്ല ഇതായിുന്നല്ലേ ഉ ഹലോ. ഹലോ ഹലോ ഹലോ
നമക്ക് കാണലിലായിരുന്നൊ.
ആ ആ പറ അതെെ ആ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നോ.
കേൾക്ന്ന്ണ്ട് കേൾക്ന്ന്ണ്ട്.
ആസ് ആഹ് അത്യാവശ്യം നല്ല ഇങ്കോ ഒക്കെ ഏയറ്ണ് ചെയ്യാൻ പറ്റിയോ ഇതിനകുത്തുന്നേ
രണ്ട് വർക്കീന്ന് എനിക്ക് ഒരുവിധം നല്ല ഇങ്കം ഏൺ ചെയ്യാൻ പറ്റി.
ഉം ഇപ്പൊ പുതിയ ടാസ്കൊക്കെ കിട്ടിയിട്ടുണ്ടോ.
ഇല്ലില്ല എനിക്ക് പുതിയ ടാസ്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ഒരു ടാസ്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ നല്ല രീതി വേ റെ ടാസ്ക് കിട്ടിയിരുന്നു പിന്നെ.. സാറു ആട്ട് കോടാക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ടാസ്ക് കിട്ടി തുടങ്ങിയത് ഇപ്പം ഒരു റ്റൂ മന്ത് ആയിട്ട്.. ടാസ്കോകളൊന്നും ഇല്ല.
കാര്യര് വീണ്ടും വർക്ക് ചെയ്യാൻ താല്പര്യംണ്ടല്ലേ.
ഉണ്ട് ഉണ്ട് നല്ല രീതിൽ താല്പര്യമുണ്ട്.
ആ എങ്കി ശരി ഇതുവരെയും എ.. എല്ലാം പറഞ്ഞു നിക്ക ശരി.
ഓക്കെ താങ്ക്യു തങ്ക്. യു
ഹും ഹും
ശ്
ഉ